ഹ ആഹ് കേക്ക്ണ് ണ്ട്
കേക്കണ്ട ആഹ് എന്താ ഇഞ് രാത്രി പരിപാടി എന്താണ് വേഗം ഭക്ഷണൊക്കെ കഴിക്കോ നിങ്ങ
ഇല്ല ഞ ഞാൻ ഞാൻ നേരത്തെ കഴക്കും പക്ഷെ ബാക്കിയുള്ള ഒരു ഒമ്പതര ഒക്കെ ആവും
ആ ആവും ല്ലേ ഭർത്താവിന് നാട്ടിലാണ് ജോലി
അതെ അതെ നത്തില്ല
ആ ആ ആ പിന്നെ വേറെ ആരൊക്കെ ഇണ്ട് വീട്ടില്?
വീട്ടില് അ അമ്മ, അനിയൻ. അനിയന്റെ വൈഫ് അനിയന്റെ ചെറിയ മക്കള് എട്ട് മാസം പ്രായ മായത്
അതെലേ ആഹ് ആഹ് അപ്പ എല്ലാരും കൂടി ആ
ന്തെ പിന്നെ ഞങ്ങള്ക്ക് വേറെ ആരു ഇല്ല
വേറെ ആരുല്ല ല്ലേ ചേച്ചിയൊന്നുല്ല.
ഇല്ല
ആഹ് ഇല്ല ആഹ് ആങ്ങള മാത പിന്നെ ഒരു രണ്ട് പേര് ഉള്ളൂ ആങ്ങളേം പേ പേങ്ങളും
ആഹ്
ആഹ് ആഹ് പിന്നെ മോൻ കരയ്ണ്ടല്ലോ
ആഹ് ഫോണ് കൊടുക്ക മറ്റേ എ രണ്ട് ഫോണ് ണ്ട് അപ്പൊ ഒരു ഫോണില് ഞാൻ വർക്ക് ചെയ്യന്നതു ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് എന്തെങ്കിലും കിട്ടവാണെങ്കിൽ അതിന്റെ സ്പീക്കറിനൊക്കെ കുഴപ്പാണ്. പിന്നെ ഒന്നിലാണ് ഞാൻ ചെയ്യുന്ന
ആഹ് എന്തെങ്കിലുമൊക്കെ ബിസ് ചെയ്തിട്ടുണ്ടോ വർക്ക് എന്തെങ്കിലും
വേർക്ക് ഓൺലൈൻ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊക്കെ അങ്ങനെ ചെയ്യായിരുന്നേ വരുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതൊക്കെ അഞ്ഞൂറ്പയ്ക്ക് നാനൂറുപക്ക് അറുന്നൂറുപക്കെ ഇപ്പ ക്യാശ് ഇല്ലാത്ത കൊണ്ട പണിക്ക് പോവത്തില്ല എല്ലാം നിർത്തി കാർണം
ആ ആഹ പറ്റില്ലാ അപ്പൊ എന്തൂട്ടാണ് സെ സെയിൽ ചെയതേർന്നത്
എന്ത്
എന്തൂട്ടാണ് സെയിൽ ചെയ്തെർന്നത് ഓൺലൈന ആയിട്ട്?
ആന്ന അ അല്ല സെല് ചെയ്യന്ന്ച്ചാ സെല് ചെയ്യല നമ്മൾ എണ്ണൂറ്പ്യ അതിന് ഇടും ഇട്ട് അവർക്ക് വേണ്ടി ഇട്ട് അവരത് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് തെരുവ ചെയ്യുന്ന അവരോര് പിന്നെ ഒരു കട പോല്ത്തെ മുന്നിൽ വെച്ച് പിന്നെ ഫോട്ടോ എട്ത്തേരു ന്നിട്ട് അത് നമക്ക് നമ്മള എണ്ണൂറ് വാങ്ങിന്ന് പറയും അതിൽ ന്ന് അവർക്ക് കിട്ടുന്ന വരുമാനണ് നമുക്ക് ദിവസം തിരുന്നീന്ന് പറയും പക്ഷെ നമ്മള് നമ്മള മൺ നമ്മള് ചെല മണ്ടന്മാരത് വിശ്വസിച്ച് പൈസ ഇടും അതിൽന്ന് ഡെയിലി കിട്ടുന്ന പൈസ എടുത്ത്
മ്മ് ഡെയിലി കിട്ടും കുറച്ച് പൈസ കിട്ടും ല്ലാസ്റ്റ് അവരെല്ലാം വാരി പോവും
അഹ് ആഹ് ആഹ് അതന്നെ അപ്പൊ നമുക്ക് സങ്കടവും
അതെ
ആ പിന്നെ ഭർത്താവിനെന്താ ജോലി?
ഓ ഡ്രൈവർ ആണ്
ആഹ് ഇവിടെ തെ ഭർത്താവ് ഡ്രൈവറണ്
മ് മ് എന്തിന ബസ്
ആഹ അല്ലല്ല ഇവിടൊരു കമ്പനിണ്ട് അയിന്റെ തിനും ഓട്ടത്തിനും പോവും
അഹ് ആഹ്
ആഹ് പിന്നെ ഇന്നൊ എന്നാ ഞക്ക് ചെമ്മീൻ ബിരിയാണി ആയിരുന്നു
ആഹ്
ആഹ ആഹ്ചേ ആഹ് ആഹ് പിന്നെ അവിടെ നിങ്ങ ചെമ്മീനൊക്കെ കിട്ടോ നിങ് ക്ക്?
കിട്ടും പക്ഷെ ഞാൻ ചെമ്മി ല്ലടി കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ഇതു വരായിട്ടും കഴി കഴിക്കാത്തല്ല കഴിച്ചിട്ടില്ല ഇതുവരെ
ആ ആ കഴിച്ചിട്ടില്ലല്ലേ ആ മീനൊക്കെ കൂട്ടും മീനും കൂട്ടൂല്ല
കൂട്ടും ഞാൻ ചിക്കൻ മാത്രമേ കൂട്ടാണ്ടള്ളൂ
അതെ ല്ലേ ആഹ് അങ്ങ പിന്നെ ഇവിടെ ദിവസം ഇക്ക് മീനൊക്കെ വേണം
ആഹ്
ആഹ് പിന്നെ നിങ്ങടെ അവിടെ പുഴയൊക്കെ ണ്ടൊ അടുത്ത്?
ദൂരെയാണ്
ദൂര ആണല്ലേ ആഹ്
ചേച്ചി കടൽനടുത്ത തോന്നല്ലോ ല്ലേ
ആഹ് ആഹ് കടൽ ന്റെ അടുത്താണ് ഉം ആ എപ്പോളും കിട്ടും പക്ഷെ മീൻകാരൻ വരൂല നങ്ങക്ക് പോയി മേടിക്കണം
ആ നിങ്ങള്ൾ സൗണ്ട് കേൾക്കുമ്പോ സൗണ്ട് കേട്ടപ്പോ തന്നെ മനസ്സിലായി നിങ്ങൾ
അതല്ലേ ആഹ് പിന്നെ ന്താ മീന്റെ മാർക്കറ്റിൽ പോയാ നല്ലോ ഇഷ് ഷ്ട്ടം പോലെ മീൻ കിട്ടും
അല്ല കടൽന്റെ അടുത്താവുമ്പോ ഹോൾസെൽ വില ആയിരിക്കല്ലോ
ഹോൾസെൽ അങ്ങനെയും കിട്ടും പക്ഷെ ചില സമയത്ത് വില കുറവിനെ കിട്ടും പിന്നെ ഇപ്പൊ ഈ ബോട്ട് നിരോധനം അല്ലേ കടലിൽ പോകാൻ
ആ ഇപ്പൊ നല്ല വിലയാണല്ലോ മീനിനൊക്കെ നിങ്ങക്ക് വിടെ പിന്നെ മുന്നൂറുപ്യ ആണ് കൊഞ്ചിനൊക്കെ
അതല്ലെ ആഹ് ആ അതെല്ലെ ആ ഇവിടെ അ തന്നൊയിയിരിക്കുവള്ളൂ ആ
അതുമല്ല മത്തിക്ക് ഇരുന്നൂറ്റിഅമ്പത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എഴുപതൊക്കെയാണ്
ആഹ് ഇവിടെ അതെ നങ്ങക്ക് പക്ഷെ മൂന്ന് മാസം മുമ്പ് കിട്ടിയത് നൂറ്ററുപത് രൂപക്കാണ് കിട്ടിയത് അവരില് എന്ത്യ്യുന്നോ വല്യ വല്യ ഇങ്ങനെ കാണിക്കും അന്നട്ട് നമുക്ക് തരുമ്പോ അത് അക്ക ചെറുതായിരിക്കുള്ളു
ആഹ് ഞാൻ ഇവിടെ കൊർചൂസം മുന്നേ വാങ്ങിയായിര്ന്നേ ഞ അയ്ല കു
ആഹ് ആഹ് ആഹ് അതേന്നെ ആഹ് ആ അത് പക്ഷെ ടേസ്റ്റ് ഉണ്ടാവുട്ടാ നല്ല രസായിരിക്കും
ആഹ് പക്ഷെ അത് തെകയൂല ഈ വീട്ടില് തെകയൂല
അതെന്നെ. അത് ശരിയാണ് നമ്മ നമ്മളുടെ നമ്മളും രണ്ടുപേരൊക്കെ ഇണ്ടെങ്കി തയും
അതെ ഇവിടെ മക്കൾ തന്നെ അഞ്ചാളുണ്ട് പിന്നെ അല്ല നാലാള് പിന്നെ സോറി അഞ്ച് അഞ്ച്ന്ന് പറയ എട്ട് മാസം ആയിക്കേള്ളൂ ഒന്നിന് പിന്നെ അയിനെ കൂ
അനിയൻക്ക് എത്ത ആഹ് അതന്നെ അനിയൻക്ക് മൂന്ന് മക്കളുണ്ട്
അല്ലാ അനിയന് രണ്ട്
ആഹ് ആഹ് രണ്ട് ആഹ് ആഹ്
മൂ മൂന്ന്
അതെല്ലെ ആഹ് ആഹ് ആഹ് പിന്നെ എന്താ അപ്പൊ പിന്നെ ക്ടാങ്ങുകൾക്കും ഇഷ്ടണല്ലോ ക്ടാങ്ങുക്കൾക്കും കൊടുക്കണോല്ല
മക്കള് മക്ക കയിക്കാനായില്ലല്ലോ അത് പ
ആഹ് ആഹ്
പിന്നെ ആ ആ എൻ ന്റെ എബലാണ്
ആഹ് ആഹ് നിർബന്ധാണ് ആഹ് അപ്പൊ അതൊന്നും തികയൂലാ
എന്തൊക്കെയാ
പിന്നെ നല്ലതന്നെ ഡ്രോയിങ്ങിനൊക്കെ ആഹ് പ്രൈ സമ്മാനം കിട്ടിയിട്ടുണ്ട് അല്ലേ
ആഹ് കിട്ടിട്ടുണ്ട്
ആഹ് എന്തൊക്കെ പടം വരക്കും ആള് ആഹ് അത്ര ദൂ അത്ര അടുത്തൊന്നും അല്ല ഒരു മൂന്നാല് കിലോമീറ്റർ ഉണ്ട്
പലതും
ആഹ് ആഹ്.
ഇല്ലില്ല ഭയങ്കര മഴ വരുമ്പ അവിടത്തെ ആൾക്കാരില്ലേ കടപ്പുറത്ത് താമസിക്കണ ആൾക്കാരില്ലേ
ആഹ്
ആഹ് അവർക്ക് പോരേണ്ടി വരും പിന്നെ ഇപ്പ പിന്നെ സ്കൂളിലൊക്കെ താമസിക്കേണ്ടി വരും
ആഹ് ആഹ്.
ആഹ് പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ മഴ പെയ്തിട്ടില്ലല്ലോ അങ്ങനെ അതാരണം അവർക്ക് അങ്ങനെ പോരേണ്ടി വന്നിട്ടില്ല
ആഹ് ആഹ് ഇനി പറയാൻ പറ്റില്ല ഇതിപ്പം ജൂലൈ ആയല്ലേള്ളു തുടങ്ങിട്ടല്ലേള്ളൂ
ആഹ് അതന്നെ അതന്നെ പക്ഷേ ജൂ ആഹ് അതന്നെ ഇത്ര നാള് പക്ഷെ പെയ്തില്ല ട്ടാ നല്ലൊരു മഴ പെയ്തില്ല
ആഹ് ഞങ്ങളത് നിങ്ങൾ പറയാ നിങ്ങള് കടലിന്റെ അടു ത്താണെങ്കിൽ ഞങ്ങക്ക് പി പിന്നെ ഞങ്ങൾ താമസിക്കുന്നെ അത് കാരണം വീട്ടന് ചുറ്റും വെള്ളം കേറും പിന്നെ തോണിയൊക്കെ വരും ഉം. തോണിക്ക് വന്നിട്ട് ആൾക്കാരെ കൂട്ടിക്കൊണ്ടോവും.
കൂട്ടി കൊണ്ടോവും ലേ ആഹ് ആ ഇവിടെ അങ്ങനെ ഒന്നുല്ല മഴ ഭയങ്കര മഴ വരുമ്പോ ഞങ്ങളുടെ ചുറ്റും വെള്ളം കെട്ടും പക്ഷെ അത് ഒരു പിറ്റേ ദിവസം ആവുമ്പോ വെള്ളം വറ്റിപോകും.
ഇവിടെ ഒരു മനുഷ്യന്റെ തോളോളം വെള്ളം വരും നമുക്ക് നടന്ന് പോവാൻ പറ്റാത്ത അവസ്ഥയില് ആവും.
ആഹ് ആ ആ ആ അതല്ലെ അപ്പൊ നിങ്ങപ്പൊ വരണത് ലെ അപ്പൊ നിങ്ങ എവിടെ പോയി താമസിക്കും.
നിങ്ങളീഈ പറയുന്ന പോലെ പിന്നെ റിലേറ്റീവിന്റെ വീട്ടിലൊന്നും പോവാൻ പറ്റൂല ചില സമയം അവിടെ ഒക്കെ റൂമൊന്നും ഒഴിവില്ലാത്തോണ്ട് അപ്പൊ സ്കൂളുകൾ ഉണ്ടാവും ഇതുപോലത്തെ
ആഹ ആ ആഹ ആഹ് ആഹ് അവിടെ പോയി താമസി
ഉ അവർക്കുള്ള സഹായം ഭക്ഷണങ്ങള് ഡ്രസ്സ് ഇതൊക്കെ
ആഹ് അതെല്ലേ ആഹ് ഇവിടങ്ങളിലും അങ്ങനെ തന്നെ അവിടെ പടിഞ്ഞാട്ട് ഭയങ്കര വെള്ളം കേയറും വീട്ടിലൊക്കെ അപ്പൊ പിന്നെ അവരിങ്ങട് പോരും.
ആഹ് ആ
ആഹ് പക്ഷെ നങ്ങക്ക് ബുദ്ധിമുട്ടില്ല നങ്ങ റോഡ് സൈഡാണ് അപ്പൊ പിന്നെ നമക്ക് ബുദ്ധിമുട്ടില്ല. ഉ ഉ മെയിൻ റോഡ് മെയിൻ റോഡിൽന്ന് തന്നെയാണ് ഞങ്ങളുടെ വീ രണ്ടു പേരും ഡിഗ്രിക്ക് പഠിക്കുകയാണ്
ആ ആ നാട്ടിലാണോ അതൊ വേറെ എവിടെങ്കിലും പോയി പഠിക്കുകയാണോ?
ഒരു മോൾ നാട്ടിലാണ്. ഡിഗ്രി പഠിക്കാണ് ഒരു മോള് പൊറത്ത് ആ നേഴ്സിങ് പഠിക്കയാണ്
ആഹ് ആ
ആഹ അപ്പൊ അത് പൊറത്താണ് അത് ഇഞ് ആറു മാസം കഴിഞ്ഞിട്ട് വരോള്ളു ആ ആഹ് ആഹ് ശരി.
എന്നും വിളിക്കല്ണ്ടോ?
ആ വിളിക്കാം വിളിക്കാം
ആഹ് ആ
ശരി
എന്നാ ശരി
ഹലോ ഹലോ ആഹ് ആഹ് പിന്നെ എന്താണ് ആ ആ പിന്നെ എന്താണ് വിശേഷം
അല്ല അവര് വിളിക്കലുണ്ടോന്ന് ചോദിച്ചാ
ആ ആ് വിളിക്കാറുണ്ട്.
ഉം ഇന്ന് വിളിച്ചില്ലേ
ആ ആ ഇന്നും വിളിച്ച് മോൾ മോളുടെ കാര്യല്ലേ ചോദിച്ചത്
അതെ അതെ
ആഹ് മോള് വിളിക്കാറുണ്ട് ഇനി എക്സാം തുടങ്ങാൻ പോണ് അപ്പ്
ആഹ് ആഹ് പിന്നെ ടൂറൊന്നും പോ നിങ്ങള് ഫാമിലി അടക്കം ടൂറൊന്നും പോവേല്ലേ?
ആഹ അതാണ് ഞാൻ പറഞ്ഞത് കുറവാണ് പോക്കൊക്കെ.
ആ ആ അല്ല പുറത്തുന്ന് പഠിക്കാൻ പോയ ഒരു മോള് ഒത്തു പോകണ്ടെ ല്ലേ
ആ അവിടെ ഞാൻ പോയിട്ടില്ല ഭർത്താവ് മാത്രം പോയിട്ടുള്ളൂ.
ആഹ് ആഹ്
ആഹ കുണ്ടന്നാക്കാനും പിടിക്കാനൊക്കെ ആ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ
ആഹ് വീട്ടിൽന്ന് എന്തെങ്കിലും കൊടുത്ത് വിടാറൊന്നുംല്ലേ
ആഹ് മ്മ ഞാ പോ എപ്പോഴും കൊടുത്തു വിടാറുണ്ട് മൂന്നാല് മാസം കൂടുമ്പോക്കെ എന്തെങ്കിലുക്കെ കൊടുത്തു വിടും
ആഹ് ആഹ്
ഏഹ് വറ് വ് സാനങ്ങള് പിന്നെ നൂഡിൽസ് പിന്നെ എന്തെങ്കിലുക്കെ ബേക്കറി ഐറ്റംസ് ഒക്കെ കൊടുത്തു വിടും
ആഹ് ആഹ്
ആഹ് പിന്നെ, വേനെ ഉം മക്കള് രാവിലെ ഇൻട്ടോളോ മക്കള് വേഗം സ്കൂളിൽ പോവാനൊക്കെ
കൊറെേ ബുദ്ധിമുട്ടണം. വിളിച്ചാല് എ ഒന്നും കൂടിയും പൊതപ്പ്‌ മൂടി കിടക്കയേയുള്ളൂ.
ആഹ് ആഹ് ആഹ് അതേല്ലേ ആഹ് ആഹ് അങ്ങനാണ്
മ്മ് വന്ന കഴിഞ്ഞാലോ ഭയങ്കര ബഹളവു ആരിക്കും. മക്കള ആ നാലാളില്ലെ
ആഹ് അ വാ നാലാ ശരിയാണ് എല്ലാരെയും ഒന്നിച്ച് ണിപ്പിക്കണലല്ലെ
അതെ അതെ
അഹ്‌ ആഹ് അന്നാ ശരിട്ട്ന്നാ.
ആഹ് ശരി